ആ കേക്കണ്ട്
ആ എന്തൊക്കെയാ വർത്താനം
ആ സുഖായി പൊണു നിങ്ങൾതോ
നല്ല വർത്താനം ചായകുടി ഒക്കെ കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞു അവിടെ കഴിഞ്ഞോ
ഉം കഴിഞ്ഞു എന്താ കടി
ആ ഇന്ന് ഇവിടെ പൂരിയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു
ഉം നമുക്ക് ചപ്പാത്തി മുട്ടക്കറി ചപ്പാത്തി മുട്ടക്കറിം വടെ മഴയൊക്കെ ഉണ്ടോ വിട്ടില് ഉപ്പ ഉമ്മ മുത്തച്ഛന് നാത്തൂൻ ഹസ് ഞാൻ കുട്ടി
ആഹ് ഒരാളല്ലൂ
ആഹ് ഒരു കുട്ടി രണ്ടരയസായരു കുട്ടി
അ ഞാന് ഞൻ ഉമ്മ പിന്നെ ഇപ്പ ഒരു അനിയൻ അനിയത്തി
ഉം അവരൊക്കെ എന്ത് ചെയ്യണ
ആ അതിയനിപ്പം സിക്സ്ത് പഠിക്കയാണ് അനിയത്തി എൽ കെ ജി
ആ നിനക്കിന്ന് ക്ലാസില്ലേ
ആ ക്ലാസ്ണ്ട് ഞാൻ പനി ആയോണ്ട് പോയില്ല
ആണോ ഡോക്ടർ കാണിച്ചില്ലേ
അ മാറി പിന്നെ ഞാൻ ജെസ്റ്റ് ഒന്ന് ചാറ്റൽ മഴ കൊണ്ട്
ആഹ് ഇപ്പത്തെ പനി മാറുന്നില്ല ഇപ്പൊ ഫുള്ള് പകർച്ചപ്പനിയാണ്ണ് കിട്ടി കിട്ടിയ പിന്നെ ഒരാഴ്ച കണക്കാണ് ഇതി ജലദോഷം ആണെങ്കി അയ്ലും സ
ആഹ് പനി കൊഴപ്പില്ല ഈ ചുമയാണ് ഇങ്ങനെ ചുമ
ആ ആ ഇപ്പ തന്നെ ചുമച്ച ചുമച്ച് നെഞ്ഞൊക്കെ വേദ
ആഹ് അതന്നെ മ്മന്നെ ആ മഴ ഇപ്പല്ലാന്ന് ഇന്നലെ മിനിഞ്ഞാന്നുംനല്ല മഴായിരുന്നു ഇന്ന് മഴ കാണില്ല കൊറച്ച് കഴിഞ്ഞ എന്താ പാടാറില്ല അവിടെണ്ടോ
ഇവടെ ഇങ്ങനെ ചാരികൊണ്ടിരിക്കുണ്ട്
ഉം ഇവിടെ വെയിലുണ്ട് ചെറുങ്ങനരു വെയില് വണ്ട്
ആഹ് ആഹ് വേറെന്തൊക്കെയ എന്നിട്ട് കുട്ടി താ എന്റെ കൈയിൽ ഉണ്ട് ഓന് ഇപ്പൊ ഞാൻ പുറത്തൊക്കെ ഇറങ്ങിയ ണ്ടപ്പം ഓനും വേണം വര അപ്പൊ ഒന്നും ഒപ്പം കുടിക്ക് ണ് ആഹ് ആൺകുട്ടി ആണ് വേറെന്തൊക്കെയ എന്നിട്ട്
വേറെ
എന്റെ വീട്ടില് ഇപ്പ ഇമ്മണ്ട് പിന്നെ എ താത്താരുണ്ട് ആ ഞാൻ ഞാൻ ചെറ്ത് അവരൊക്കെ കല്യാണം കഴിഞ് രണ്ട് കുട്ടികളുണ്ട് ക്ക് നോക്ക്ണ്ടോ
ആഹ്
കല്യാണൊക്കെ നോക്കുന്ണ്ടോ
ഏഹ ഇല്ലേ ല്ല ഞാൻ പ്ലസ്ടു എത്തി ട്ടല്ലേല്ലോളു
ഉ ഉ
ഇണ്ടോരു ഡിഗ്രീ ഫോർത്ത് ഇയർ ആ ഡിഗ്രി പോണം പിന്നെ അത് കഴിഞ്ഞിട്ടന്ന എന്തെങ്കും കോഴ്സിന് ചരണ എന്നണ്ട്
ആ ഇപ്പ എതാണ് കോഴസ് എടുത്തെ എന്തെടുത്തത് വിഷയം ആ കൊമേഴ്സില എങ്ങനെണ്ട്
കൊഴപ്പില്ല ആ് ഞമ്മുക്കിപ്പം ഞാൻ കമ്പ്യൂട്ടർ കോമേഴ്സ് എടുത്തത് കമ്പ്യൂട്ടറിൽ കുറച്ച പ്രോഗ്രാമിങ്ങും കാര്യങ്ങള അത് കുറച്ച ഒരു ടഫ് ഫാണ്
ആഹ ഞൻ മനസ്സരത്തത് കണക്ക് കണക്ക് അല്ലെങ്കിൽ തന്നെ ഇഷ്ടല്ലാത്തത് കയണം
ആഹ മാത് സ് എനിക്കും ഇഷ്ടല്ല അതിന് നമുക്ക് കൊമേഴ്സിൽ അങ്ങനെ മാത്സ് ഇല്ല അങ്ങനല്ല ഇണ്ട്ഈ ലക്ഷങ്ങളെ കണക്കൊക്കെയാണ് അത് തന്നെ നമുക്ക്ൽ കുലെറ്റർ ണ്ടല്ലോ
ആഹ ആഹ അത കണക്ക് പഠിക്കാനേ ഇഷ്ടില്ല മറ്റെല്എക്കണോമിക്സ് ഉണ്ടല്ലോ അതൊരു കണക്കണല്ലോ
ആ കൊഴപ്പില്ല് മാത്‍സ് ബാലൻസ് ചെയ്യാ എന്നുള്ളത് അത് നമക്ക് കാൽക്കുലേറ്റർ
ആ് ആ് ആ ഇതിലും കാൽകുലേ കൊണ്ടവാലോ എക്സാമിന ആായാലുംക്കെ നമ്മക്ക് കൊണ്ടാവാലോ
ആഹ ന്ക് ഇഷ്ട്ടല്ലെനി ടെൻത്ത് ആ ഫ്രണ്ട് ഞങ്ങള് പന്ത്രണ്ടല്ല ഫ്രണ്ട്സാ
ഏ ആ എന്താ ചെറിയ ക്ലാസ് മുതല ആഹ ഏഹ്
നീ ഇപ്പോള് പോലന്നാണ് ക്ലാസ് ഡിഫറൻറ്ണ് ടെൻത് വരെപ്പറന്ന് ഓരോരുത്തർ ഓരോത്തർക്ക് ഇഷ്ടല്ല കൊയ്‌സിട്ത് അപ്പം ക്ലാസ്സ്‌ ഡിഫ്രണ്ടണ് ലഞ്ച് ബ്രേക്ക് ഇന്റർവല് അങ്ങനെ ഞങ്ങള് കൂടും
അ അങ്ങനെ ആഹ ആ വേറെന്തൊക്കെയ എന്നിട്ട് ഉ് ഉമ്മാക്കൊക്കെ എന്താ പണി ഇപ്പ പോയ ഓ പ്പാക്കന്ത പണി
പ ബിസിനസാണ്
ആണോ ഉ പിന്നെ ഫാമിലി ട്രിപ്പ് ഒക്കെ പോലുണ്ടോ
ഇപ്പ ഇപ്പം ഇപ്പം ലീവ് അങ്ങനെ ഇല്ല അങ്ങനെയണ്ട് പോയല്ലേ വൺണ്ടേ ഒക്കെ പോയി പോരെല്ലാണ്ട് സ്റ്റ ചെയ്യാനൊന്നും പോകില്ല
അങ്ങനെ
അ ഒരാക്ക് ലീവ് ഉണ്ടാവുമ്പോ ഒരക്ക് ലീവ് ണ്ടാവില്ല അങ്ങനെ ആഷ്യം ഉണ്ടാവും
അല്ല പിന്നെ വെക്കേഷനിലൊക്കെ പോണല്ലേ വക്കേഷനിൽ പോയിന
ഈ വെക്കേഷനി ഇല്ല ഈ വെക്കേഷന് പോവാരിച്ച പ്ലസ് ടു കരു ഉണ്ടായിരുന്നു പിന്നെ ഒരിക്ക് ഇമ്പ്രൂവ്മെന്റ് സെ തേങ്ങ മാങ്ങാ ന്നൊക്കെ പറഞ്ഞണ്ട് അങ്ങനെ
ആഹ അങ്ങനെല്ലേ
പിന്നെ ഒരാള് ഗൾഫിലേര്ന്നു അപ്പ അങ്ങനിം പോവാ പറ്റില്ല
ആ ആ
പിന്നെന്താണ് ഇങ്ങെനെ പോണു പണി ഒക്കെ കഴിഞ്ഞോ
ഇല്ലെ തുടങ്ങണം തുടങ്ങാനിക്കണള്ളൂ തിരുമ്പലോക്കെ കഴിഞ്ഞു
ആ പിന്നെ ജോയിന്റ് ഫാമിലി ല്ലേ അപ്പോ പിന്നെ കോഴപ്പില്ലാലോ
ആ കോഴപ്പല്ലാ പറഞ്ഞ അങ്ങനെ പോവണ്ട്
നെര്ത്തെ പണിയയ്യോ
ഇല്ല ഇവനേം കോണ്ടല്ലെ മോൾട ഒരു മൂഡ് ഇപ്പ തന്നെ കച്ചറ ഉണ്ടാക്ക്ണ്ട് ഓനെ റംബൂട്ടാൻ കിട്ടാൻ വേണ്ടീട്ടെ റംബൂട്ടാൻ ഭയങ്കര ഇഷ്ട്ടാണ് അപ്പോ അത് വെണം പറഞ്ഞാണ്ട് ഇങ്ങനെ കരയാ ആ അതന്നാൾപ്പറത്തെ ചേച്ചിയെ ഓൻ ഇ ഇല്ല ഇല്ല മരം ഒന്നുല്ല മരംന്ന് പറഞാ ചെറിയ ഒര് തയ്യ്ണ്ടായി അയിമേൽ ണ്ടായിട്ടൊന്നുല്ല
അ അ
കൊത്തീനിയാ അപ്പൊ ഇവിടെ ഞങ്ങളൾ പുറത്തക്ക് ഇറങ്ങിയപ്പോ ഓൻ അവിടെണ്ടോ ചോയിച്ചോക്ക് ചോയിച്ചോക്ക് പറഞ്ഞാണ്ടേ എപ്പളും പ്പോ ഓലെടുത്ത്ന്ന് കിട്ടോ
ഹ ഹ
പുറത്ത് പോയാ ഓനത് വേണം
ഇവിടെ പോറത്തന്ന് ഇങ്ങെനെ കാണ വെച്ച്ക്കണൊക്കെ രണ്ട് കിലോൻ ഇരുന്നൂറുപ്യ മുന്നൂറ് ന്നാന്നൂറ് എന്നോക്കെ കാണാം
ആ ഇപ്പോ കോറച്ച് വെലെ കോറെഞ്ക്ണ്
ആ ആ നല്ല റയിറ്റ് ണ്ടായിരുന്ന് ഇപ്പോ വെല കോറവുണ്ട്
ആ ഇന്നെലെ ഞങ്ങൾ ഇതെപോലെ ഹോസ്പിറ്റലിൽ പോയിനെ അപ്പോ ഓന് അത് കിട്ടിയെ മതിയാവൂ ലാസ്റ്റ് മങ്ങെക്കെ വാങ്ങി കോടുത്ത് പോന്ന് ആ ആയിന് ഭയങ്കര വെലയ ട്രാഗനോക്കെ കിലോ മുന്നൂറോക്കെയാണ് ഒന്നിട്ടു നൂറ് റൂപിയക്ക് മ് ആ അതെ പിന്നെ മാറിട്ടില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഒന്നൂട് എങ്ങനെ
അതിന് ഞാൻ എന്താ പോവാത്തെച്ച ഞമക്ക് എങ്ങനെ ചുമക്ക് മരുന്നെകിട്ടുള്ളു എനിക്ക് മരുന്ന് കുടിക്കാൻ വല്ലിയ ഇഷ്ടല്ല ആ ആവി പിട്ക്കൽ ഉണ്ട് പിന്നെ ഇന്നലെ ഇവിടെ ഇവിടെ മ്മമ്മ വാപ്പ പ്പന്റെമ്മ അങ്ങനെ ഓരോന്ന് ചെയ്തരും അങ്ങനെ ങ്ങനെ ചെലക്ക വെച്ചിട്ടും അങ്ങനെ ഒരു നല്ലോ അങ്ങനത്തൊക്കെ നല്ലോ അറിയ ആ പയരുതില് നല്ല അങ്ങന അപ്പൊ ഞാൻ പറഞ്ഞി മരുന്നോന്നും വാണ്ട ഇമ്മമ്മനോട് ഇങ്ങെനെ എന്തേലോക്കെ ഉണ്ടാക്കി തരാൻ പറയാം അപ്പം മ്മമ്മ ഇന്നലെ ചു കാപ്പിയും എന്തോ ഉലിവ എന്തക്കോട്ടോരു സാധനം തന്നിർന്നു ആ കൈ ചീട്ട് ഞാൻ കോറച്ച്കുടിച്ചാണ്ട് അട വെച്ചി കോറെ ചൂടായി ഉമ്മമ്മ കുടിക്കാൻ നമുക്ക് മാറുല്ല ഇവിടെ ആണെങ്കി ഞാനും പിന്നിന്റെ അനിയത്തി മാത്ര ഉള്ളു പെൺകുട്ടി കുട്ടിയാലായിട്ട് എളാപാർക്കോക്കെ ഒരാക്ക് നാൽ ഒര് കുട്ടിള്ളൊരാൾക്കും മൂന്നാൺ കുട്ടികള അപ്പൊ എല്ലാർക്കും ഭയങ്കര കാര്യാ ഞങ്ങളെ മൂ മൂത്ത പെൺകുട്ടി ഞാനും എളയതും ഓളുവാ ആ ഞാ ഞാൻ ജനിച്ച ശേഷം പിന്നങ്ങ എട്ട് ആൺകുട്ടികളാ അയിനേഷാണ് ഓളുണ്ടാവണന്ത് എന്റെ അച്ചുക്കാക്കെ എന്ന പറഞ്ഞാക്ക് ഭയങ്കര ബെചാറ പിന്നെ ഞാന് തീരെ തടില്ലാത്താളാ അപ്പൊ ഞാൻ വറ്റേ ശീലിച്ച് പോവും അപ്പം കൊറെ ചൂടാവും എല്ലാരും പിന്ന തിന്നൂലൃ
ആ ഉമ്മക്കാരൊക്കെണ്ട്
ഉമ്മാക്ക് ഒരാങ്ങളണ്ട് പിന്നെ രണ്ടാ ഒരനിയത്തി ഒരേട്ടത്തി
ആ ആ ആ അങ്ങനെയൊക്കല്ലേ പിന്നെ കുക്കിംങ്ങ് ഒക്കെ ഇഷ്ട
കുക്കിങ് ഇല്ലില്ല എക്ക് വലിയ താല്‍പര്യം ഒന്നുല്ല
മ് ട്രൈ ചെയ്യാനോന്നും ഇഷ്ട താല്‍പര്യം ഇല്ലല്ലേ ആഹ്
ഇന്റാ ആവിശ്യക്കാനി
ആഹ്
ഇപ്പ പാസ്ത പിന്നെ അതേ മയി ഇപ്പോരു ഇൻസ്റ്റയിലൊരു ട്രെൻഡ് ഉണ്ടാവൂലോ അങ്ങനത്തെ പോലെ ഉണ്ടാക്കി നോക്കും അല്ലാതെ ഫുഡ് പിന്നെ ഉമ്മക്ക് വയ്യാതിറിക്കുമ്പോ അങ്ങനെ സിമ്പിളായിട്ട് എന്തേലൊക്കെ അങ്ങനെ ഉണ്ടാക്കും ഇല്ല പൊറത്തിന്ന് മേടിക്കും ഞാൻ ഉണ്ടാക്കിയാ ചിലപ്പോ നന്നാവണില്ല ഇല്ല ഇപ്പൊ പോയി പോയിട്ട് പോകും ഇപ്പോ വലിയ താല്പര്യം ഇല്ല ഇപ്പം ഒരു ആറു മാസം എന്തോ നിന്നിട്ട് ഇങ്ങോട്ട് തന്നെ പോന്നു
ആ അങ്ങനെ
ആ ഇപ്പൊ നാട്ടില് ബിസ്നസാ
ആഹ്
ഇപ്പ പറയും നമ്മള നാടിട്ട് അങ്ങട്ട് പോണ്ടെ എനിക്ക് ഇഷ്ടല്ല അങ്ങ്
ഉം ആ ചെലോര്ക്ക് അങ്ങനെ എന്റെ ഹസിനോവിടെ എത്ര പറഞ്ഞാലും നിങ്ങളൊന്നും പോയി കാണ്ട് ഗൾഫിക്ക് പോയ് ള് ഗൾഫി പോയി എത്ര ആൾക്കാര് വിളിക്കുന്നോ വിളി പോര് പോര് അറിഞ്ഞി
ഇവിടുന്ന് അതന്നെ ഞാൻ വിസായിച്ചരാം ആ ജോബുണ്ട് ഈ ജോബൂണ്ട് നല്ല വെക്കാൻസി ഏയ് ഞ ആ ഇല്ല ഇന്റെ നാട്ട്ന്ന് ഞാൻ വരില്ല പറയും
ആ ഇ ഞാ അങ്ങനെ പറയും ഇങ്ങനെ പോയിക്കോളി പോയിക്കോളി അര അപ്പ ഒന്നും താല്പര്യം ഉണ്ടാവൂല ഞാൻ പോവുല ജ് വെണെങ്കി പോയിക്കോന്നൊക്കെ പറയും ലാസ്റ്റ് ഒക്കറെ നീ ഇങ്ങനെ നിന്ന പോകാണ് എന്നോക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോത്തേനി എനിക് എ വയറ്റിലുണ്ടായി അങ്ങന പിന്നെ ഫസ് റ്റല്ലേ അപ്പൊ എനിക്കും തന്നെ ഒരു പേടി അപ്പൊ അങ്ങള് പോവല്ലെ അന്നാണ്ട് ഇങ്ങനെ പുടിച്ച് നിർത്തിയത്യ് പിന്നോട്ട് താല്‍പര്യം ഇല്ല പറഞ്ഞിലേ
അ ഇവിടെപ്പ പോയി അവിടെ എത്തി പിന്നെ ഷോപ്പ് ട്ട് അവിടെ പോണ്ടതും ആ അങ്ങട്ട് ഒരു ഷോപ്പിട്ട് പിന്നത് അവിടെ വർക്കാവണില്ല അല്ലെയ്ലും വാപ്പക്ക് വലിയ താല്പരില്ല പിന്നെ ഇവി ഇവിടെ വന്ന് ഇവിടെ ഓൾറെഡി പോണ ടൈമില് ഒരു വണ്ടി ഉണ്ടായി എയ്യച്ചർണ്ടല്ലോ വലിത് അത്ണ്ടായിന്ന് പിന്നെപ്പ വന്നേന് ശേഷൊരു നാല് വണ്ടി എടുത്ത് എന്ന അയിമേൽ അങ്ങനെ പിന്നെരു ഷോപ്പും ഉണ്ട് പാർട്ണർഷിപ്പില് ഷോപ്പുണ്ട്
ആ
അയ് കൊണ്ട് അങ്ങനെ പോക്ണ്ട് ഇപ്പോ ഹലോ ആ എന്നാ ഓക്കെ
ആ ആയിക്കോട്ടെന്ന ശരി
ഇന്നാ ഒക്കെ